ഹലോ
ഓ നമസ്കാ
എന്തൊക്കഉണ്ട് വിശേഷം
എന്താണ് സുഖയിട്ട് പോകുന്നു
ഇന്താ പണി
പണിയൊന്നുമില്ല ഇവിടെ ഇങ്ങനെ ഓരോന്ന് ക്ലീനിങ്ങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. കുട്ടികളെ പുസ്തകമൊക്കെ ഒന്ന് റീ അറേഞ്ച് വെക്കാൻഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കാ.
ഏഹ
പഴയ ബുക്കൊക്കെ ഒന്ന് ഒഴിവാക്ക ആഹ സ്കൂള് വിട്ട് വരാനായി പഴയ ബുക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കണെങ്കില് അതൊക്കെന്ന് എടുത്ത് വെക്കട്ടെന്ന് വിചാരിച്ചു
അയൊക്കെ എന്താ ചെയ്യാറ്
അതൊക്കെ നമ്മള് ആക്രിക്കച്ചവടക്കാർക്ക് കൊടുക്കണം അപ്പ അതിനൊക്കെ ഒന്ന് സെറ്റ് ആക്കിയാൽ ക്കെ വേണ്ടിയെ വേണ്ടാത്തന്നൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് ഇങ്ങനെ
ഉം അതൊന്നും ഈ മക്കെക്ക് വാണ്ടി വെരൂലാ
ആഹ ഇനി ആവശ്യല്ലല്ലോ
വർക്കുകളൊക്കെ ഉണ്ടാവുമ്പോ
വർക്കുകളൊക്കെന്ന ഇപ്പൊ ഓരോ വർഷ ത്തിലും ഓരോന്ന് പുതിയത് ഇങ്ങനെ വരല്ലേ അപ്പൊ പിന്നെ നമ്മക്ക് അതിന്റെ ആവശ്യംഒന്നും ഉണ്ടാവാണ്ടേ ഇല്ല ഇഞ്ഞ് ഇപ്പ അഥവാ എന്തെങ്കിലും ഒക്കെ ആവ്ശ്യം ഇണ്ടെങ്കിൽ ഞമ്മക്ക് യൂട്യൂബിൽ നോക്കിയാണ്ടൊക്കെ ചെയ്ത് പർഞ്ഞ് കൊട്ക്കും ഒക്കെ എ ഫോറിൽ വേറെ ചെയ്യെണ്ടി വെരും അങ്ങനെയൊക്കെ ആവെണ്ടി വെരും
ആദ്യമൊക്കെ ബുക്ക്ന്നൊക്കെ ഓരോന്ന് വെട്ടി എടുത്താണ്ടൊക്കെ വെക്കലുണ്ടായിനല്ലോ
ഓഹ്
ബുക്ക്ന്നൊക്കെ വെട്ടി എടുത്താണ്ടൊക്കെ ഒട്ടിക്കലൊക്കെ ഉണ്ടായിന്ന് ഇപ്പ അങ്ങനെയൊന്നും ഇല്ലേ?
ഇപ്പ അങ്ങനെ ഒന്നും ഇല്ല
ആഹ്
ആ ഇപ്പ എല്ലാം വാങ്ങാങ്കിട്ടുവല്ലോ ഇീ പോയാണ്ട് ഫോട്ടോസ് പ്രിൻ്റെടുക്കുണോടത് പ്പം ഒക്കെ ചെയ്താ പോയാല് മ്ച് നമ്മള് വെറുതേ ഇങ്ങനെ പഴയസ സാധനങ്ങള് കെട്ടിക്കെടക്കാന്നല്ലാതെ ഒന്ന് ക്ലീൻ ആവണെ ങ്കില് ഞമ്മള് പഴയതൊക്കെ ഒന്ന് ഒയിവാക്കിയെങ്കിലേ ക്ലീനാവുള്ളൂ
ആണല്ലെ അല്ലാതെ നമ്മളത് ന്നെ വൽക്ക് ആവശ്യ ഇണ്ടാവൂലോല്ലേ ച്ചങ്ങനെ എടുത്തു വെക്കും വൽക്കത് ആവശ്യണ്ടാവൂല
പൊടികളും മാറാലേആയിട്ടങ്ങനെ
ഹം ആദ്യൊക്കെ അങ്ങനെ ഞാനൊക്കെ പഠി ച്ന്ന കാലത്ത് മുക്കുന്നൊക്കെ വെ ചന്റേം വണ്ടീന്റെ ഫോട്ടോസ്സ് ഓരോന്ന് ഒക്കെ വെട്ടിയ്ടുത്താണ്ടൊക്കെ കിളികളെ മത്സ്യങ്ങൾക്കോരോന്ന് വെട്ടിയടുത്ത് വെക് ഒട്ടിക്കാണ്ടായെ ത്ണ്ടല്ലോ അസൈമെന്റ് പ്രൊജക്ട് അന്നൊണ്ട് ഇപ്പത്തെകുട്ടികക്കതൊന്നും ഇല്ല്യാരിക്കുംലേ
ത്രേന്നും അങ്ങനെയൊന്നും ഉണ്ടാവയില്ല. കൊറേക്കെ വരയ്ക്കാനും ന്തിനൊക്കെ ഉണ്ടാവല്. നീപ്പ ഇണ്ടാവോ അറിയില്ല. ഇനിപ്പ ഞമ്മള് ചെൽപ്പ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ചെൽപ്പയ്ന് ആവശ്യാരിക്കും.
ആ
ഒയിവാക്കുമ്പളായ്രിക്കും അയ്ൻ്റെ ആവശ്യം വര്വാ
ഉം നമ്മളെ കയ്യ്ല്ണ്ടാവുമ്പോയ്ന് ആവശ്യണ്ടാവില്ലാ
ഉം
അന്നൊക്കെ അമ്മളൊക്കെ പഠിക്കണ കാലത്ത് അങ്ങന്ണ്ടായിരുന്നു
പിന്നൊക്കെ ഇപ്പൊ മൊബൈൽ നോക്കിയാ കിട്ടുവായിരിക്കും അപ്പൊ പിന്നെങ്ങനെയാ
ഉം പെല്ലാ മൊബൈലുള്ളോണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഇതൊന്നും ബുദ്ധിമുട്ടില്ലല്ലേ
ഏ
വെയ്കുന്നേരക്ക് കടിയൊക്കെ ഉണ്ടോക്കിയോചെയ
വേകുന്നേര്ത്തെ കടിയൊന്നുംണ്ടാക്കിട്ടില്ല ഉം ഉണ്ടാക്കണംചാരിച്ചിങ്ങനെ നിക്കാണ്
എന്താ സ്പെഷ്യൽ ഉള്ളെ
സ്പെഷ്യല് സ്പ ഇതൊന്നും ഉണ്ടാക്കിട്ടില്ല ഉം ഇപ്പ എന്താ ഉണ്ടാക്കണന്ന് ഇങ്ങനെ ഇപ്പ വിചാരിച്ച് ഇങ്ങനെ നിക്കാണ്
എന്താണ് കുട്ടികൾക്ക് ഇഷ്ടം
കുട്ടികൾക്ക് ഉം ഓൾക്ക് എണ്ണക്കടികള് ക്കല്ല പഴംപൊരിയോ
ഓക്കേ പൂവാട ഉണ്ടാക്കലുണ്ട് ആരിമണി വറക്കലുണ്ട് അരിമണി വറുത്തോണ്ട് തേങ്ങ ഇട്ടോണ്ടൊക്കെ
ഉം ഉം
അങ്ങനെ കഴിക്കും
എലയട എങ്ങനാ ഉണ്ടാക്കല് വാഴയിലേലോ
അല്ല വാഴയിലയിലല്ല പൊടുവന്നിന്റെ ഇല്ല ഇ പൊടുവന്നിന്റെ ഇല അത് നമ്മള് സാധാരണ നൈസ്പത്തിരി ഇണ്ടാക്കുന്ന പൊടി വാട്ടി
ഉം
കൊഴച്ച് പത്തിരി നമ്മളീതീല് ആക്ക നമ്മള എലയില് പൊടുവണ്ണിന്റെ എല എടുത്താണ്ട്
ഉം ഉം
അതിൽ ഇങ്ങനെ പരുത്തി വെക്കുക. എന്നിട്ട് അതിന്റെ ഉള്ളില് നമ്മള് തേങ്ങയും ശർക്കരയും ഉം പിന്നെ അവലിണ്ടെങ്കില് അവലും ഇടാം. അത് കൂട്ടി കഴിച്ചാണ്ട് മിക്സ് ആക്കിയാണ്ട് അതിന്റെ ഉള്ളില് വെച്ച് മടക്കാ പൊട്ടി വ വക്കൊന്ന് വ വക്ക് നല്ല ഒട്ടിക്കണം പൊട്ടി പോരാതൊക്കാന് എന്നിട്ടമ്മള് ഇഡ്ലി പാത്രത്തി വെച്ചാണ്ട് ആവി കയറ്റ. എളുപ്പള്ള പിന്നെ തേങ്ങ തേങ്ങ വേണം തേങ്ങയും അവിലൊക്കെ ഇണ്ടാകുമ്പളാണ് ടേസ്റ്റ്
നല്ല മധുരോം കാണുവല്ലേ
ആഹ് മധുരമാണ് ശർ ആട്ട് ആ ആട്ടപ്പൊടിയില് പൊരിക്കലാ
ഓഹ്
ചപ്പാത്തി പോലെ മാവൻ പത്തിരി ഇണ്ടാക്കിയന്ന്
ഉം
വേവിക്കാത്തന്നെങ്കി അത് പൊരിച്ചെടുക്കല അത് പൊരിക്കുമ്പളാണ് ഒന്ന് മൈദയില് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ല മൈദലും പറ്റുവാരിക്കും മൈദ പിന്നെ വേറരു ഇത് വരുല്ലോ
ഉം
പിന്നൊരു മാറ്റം പൊരിച്ച് പൊരിക്കുമ്പോ
ഉം
രസ ഇണ്ടാക്കും ഞാന് പത്തിരിപ്പൊടിയിലാണ് ഉണ്ടാക്കല് നമ്മടെ സാധ വീട്ടില് ചെയ് ആണ് ഓണാക്കി പൊടിച്ച വറ കാത്തപത്തിരിപ്പൊടിക ഞാനൊ ണ്ടാക്കല് നൈസ് പത്തിരിയൊക്കെയുണ്ടാക്കണ
ആവത് കൊറച്ചൊരു കട്ടിയിലുണ്ടാക്കണം പത്തിരി കട്ടിയില്ലാത്ത അപ്പളാണ് അതിന്റെ ടേസ്റ്റ്
ഓ
നിങ്ങളത് ഉണ്ടാക്കലില്ലാ
ഞങ്ങള് ഇണ്ടാക്കല്ല എപ്പഴെങ്കിലുലൊക്കെ ഇണ്ടാക്കും
ആ ഇന്നെന്താ കുട്ടികൾക്ക്
കൊറെ ആൾക്കാര് എന്ന് പറഞ്ഞെ അത് അങ്ങനാന്നാണ് ചോദിച്ചത് അതൊണ്ടാണത് ചൊയ്ചേ
വായേന്റ്റയിലയിലും ഉണ്ടാക്കാം
കൊടുവണ്ണിന്റേല ഇപ്പ എല്ലാ എല്ലാർക്കും കിട്ടിക്കോളണമെന്നില്ലല്ലോ
ഉം
കൊടുവണ്ണിന്റെ എലേം കിട്ടൂല വായേന്റേ എലേം കിട്ടാത്തവർക്കാണ് ആവി കേറ്റിയാണ്ട് ഓ ഇതൊന്നും ഇടാതെ വായേന്റേലേം ഇതിനൊന്നും വെക്കാതെ ആവി കേറ്റിയൊണ്ടാക്കണൊണ്ട്
അ അയ്ന് നമ്മള് അതിങ്ങനെ പൊട്ടിപ്പോവും ആവി കേറ്റുമ്പോ
ഉം ഉം
പൊട്ടും വിണ്ടുകീറും എയ്യും പത്തിരി അതിന് കൊറച്ച് മൈദ കൂട്ടണം നമ്മള് ആയത്തെ പൊടി വാട്ടുമ്പോ
ആ
ച്ച് മൈദേം കൂടി കൂട്ടിയാണ്ട് വാട്ടണം അപ്പഴെ അപ്പം എന്നാലും പൊട്ടൂല അല്ലാഞ്ഞാല് നമ്മള് ആവികേറ്റി വരുമ്പോത്തേനത് പൊട്ടും പൊട്ടിയാണ്ട് അതിനെ തേങ്ങയും ശർക്കരയും ഒക്കെന്നൊഴിച്ചു ശർക്കരയൊക്കെ വെള്ള ആയാണ്ട് ഉണ്ടായി മറ്റത് മൈദ കൂട്ടിയാല് എല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല പൊട്ടാത്ത നല്ല വട കിട്ടും നിങ്ങള് ഒണ്ടാക്കലൊണ്ടെങ്കി മൈദ കൂട്ടിന്നൊണ്ടാക്കിയോക്കണ്ടോ
ആ ആ മൈദാണ്ട് ഉണ്ടാക്കി വെക്കില്ല നമ്മള് ഈ ഇലേലന്നെ ഇണ്ടാക്കി ക്കില്ലേ
ആ എല ഇല്ലാത്തേൽക്കൊക്കെ നല്ലത് അങ്ങനെയാണ് കൊറച്ചു മൈദ കൂട്ടിയാണ്ടാവുമ്പോ തീരെ പൊട്ടൂല മറ്റേത് അല്ലെങ്കി പിന്നെ പൊരി ക്കണം പൊരിക്കണേന് പ്പം എല്ലാർക്കൊന്നും പറ്റിക്കോളണംന്നില്ലല്ലോ
എല്ലാർക്കും വല്ലൃ ഇഷ്ടം വരുകൂട്ടർ ക്ക് മധുരം ഇഷ്ടാണ് ഒരൂട്ടർക്ക് മധുരം വലൃ ഇഷ്ടല്ല അപ്പപിന്നെ ഇതിങ്ങനെ ഒരു മടിയാകും
അ ആ
ഒരാൾ ഇപ്പോ എരൂനോടാ ഇഷ്ടം എരുവുള്ള ഭക്ഷണം വേണം
ആ
അപ്പം
യെരുള്ള ഭക്ഷണാണെ ഉള്ളി വട്യൊക്കെ ഉണ്ടാക്കാലോ
ഉം സമൂസ്സേ ഉള്ളിവടെ പൊക്ക്വടെ അതൊക്കെ പിന്നെ എണ്ണേൽ പൊരിക്കണം അപ്പയിന് ങ്ങ മടിച്ചിക്കും
ഉം സമൂസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മള് നോമ്പന്നാണല്ല ഞങ്ങളൊ ക്ക നോമ്പിനാണതൊക്കെ
ആ സീസൺ കഴിഞ്ഞാ പിന്നെ ആ ഓലൊക്കെ എവിടെ പോണ്
ഉം പിന്നെ അങ്ങനെ ആരും വാങ്ങൂല അപ്പം അങ്ങനെ പൊറത്ത് വെക്കൂല മറ്റേമ്മള് അങ്ങാടീകാണ്ട് എറങ്ങിയാ ഫുള്ള് എല്ലാ കടൻ്റെ മുന്നിലും വക്കല്ലേ ഇപ്പ അങ്ങനെ ഉണ്ടാവില്ല ഉള്ളത് ചോദിച്ചാലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇണ്ടാവുമായിരിക്കും
ഉം എന്നാലും കാണല് കുറവാണ് കിട്ടലും
ആഹ് കാണൂല അത് നോമ്പിനന്നെയാണ് ഫുള്ളായിട്ട് കിട്ടൊള്ളൂ നോമ്പിനു എല്ലോട്ത്തും ഉണ്ടാവും
ഉം
നോമ്പ് കഴിഞ്ഞാ പിന്നറ്റേ കാണൂല്ല
അ ശരി
ആ ഓ